കണ്ട
അല്ലഹ
കേൾക്കില്ലയേ
ആഹ ഉണ്ട് ഇണ്ട് ഇണ്ട് കേൾക്കുന്നുണ്ട്
ആഹ എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം ഉ അവിടെ എന്തൊക്കെ
നല്ല വർത്താനം
ഇന്ന് നല്ല വെയിലൊക്കെ കാണണണ്ട് ഇപ്പോൊ രാവിലെയൊക്കെ നല്ല മഴായിരുന്നു
അല്ലാ അവിടെ നല്ല മഴ ഇപ്പൊ ഇപ്പോളാണ് കുറച്ച്ു വെളിച്ച വെച്ചത്
ആഹ അപ്പൊ കൊറച്ച് വിച്ചം വെച്ചു വട അങ്ങനെ ആഹ അത് ശരി മക്കളൊക്കെ സ്കൂള് പോയോ
എല്ലാ ഇന്ന് മഴ ആയിട്ട് അവധിയ റെഡ് അലർട്ട ആണ് ഇവിടെൊക്കെ
ആ നിങ്ങ നിങ്ങള അവിടെൊക്കെ അവദി യാണ്ല്ലേ ആ ഞങ്ങളവിടെ ഇല്ല ലീവില്ല ഞങ്ങളവിടെ ലീവില്ല ആ അത് ശരി
മഴ പെയ്തപ്പം പറഞ്ഞ് മ ലീവ് കൊടുത്ത നന്നായി ഇങ്ങനെ ഈ മഴത്ത് പറഞ്ഞേക്കാന്ന്
ആ അതെ അതെ ചില ദിവസങ്ങളിലേ ചിലപ്പോ ലീവ് കൊടുക്കുമ്പോ അന്ന് വെയിലായിരിക്കും
വെയില ഉണ്ടാവല പൊതുവേ അങ്ങനെ ഉണ്ടാവല പക്ഷെ ഇപ്രാവശ്യം അയിനെ പറഞ്ഞ പോലെ ആയിക്കണ്
ആ അതെ അതെ അതെ എന്നിട്ട് ഭക്ഷണം കഴിച്ചോ
ഇല്ല ഒക്കെ ആയിക്കണ് കഴിച്ചിട്ടില്ല പന്ത്രണ്ടരായിട്ടല്ലേള്ളൂ ആ ഒ ഒന്നര ആ ഒന്നരന്റെള്ളിലൊക്കെ ഭക്ഷണം കഴിക്കും
ആ ആയിട്ട
ആ
യാത്രകളൊക്കെ പോയോ പിന്നെ സ്കൂളൊക്കെ പൂട്ടിയപ്പോ കഴിച്ച കഴിപ്പില്ല
ഓ യാത്രകളൊക്കെ തോണി യാത്രൊക്കെ പോയിന് തോണി യാത്രക്കൊക്കെ പോയിനി
എവിടെ
തോണിയില് തോണിയില് പോയാറും അറിയോ
ആ തോണി തോണി ആ അത് ശരി പേടിയാണ് ഇപ്പോ വെള്ളത്തിൽ കൂടെൊക്കെ പോണെങ്കിൽ
ഇപ്പൊ ആ ഇപ്പൊ തോണിയയാത്രന്ന് പറഞ്ഞാ ആർക്കും മനസ്സിലാവൂലല്ലേ പണ്ടത്താണല്ലോ തോണിയയാത്രൊക്കെ
ആ അതെ അതെ അതെ
ഞാനൊക്കെ ഒരു വർഷം തോണീലന്നെ എനി സ്കൂള് പോയത്
ആ അ ശരി നിങ്ങള അവിടെൊക്കെ ഉണ്ടോ അപ്പൊ ഇല്ല ഇല്ലല്ല
ഓ വട ചാലയാ ഇവിടെ പുഴണ്ട് ആ് ഞങ്ങളവിടെ അടുത്ത് പുഴണ്ട് ഇവിടെ അടുത്തല്ല എന്റെ വീടിന്റെ അടുത്ത്ട്ടോ പിന്നെ ഹസ്ബൻറിന്റെ വീടിന്റെ അടുത്തല്ലേ എൻ്റെ വീടിൻറെ അടുത്ത് പുഴൊക്കെുണ്ട് ഞങ്ങൾ ആ പുഴ കടന്നിട്ടാണ് സ്കൂള പോവലെ അപ്പ അവിടെ അന്നൊക്കെ തോണിയേനി പിന്നെ പാലൊക്കെ വെച്ച്ി ബസ്സൊക്കെ ആയി ഒരു വർഷം മൊത്തം തോണിയിലന്നെ ഇനി യാത്ര
അതെ
തേനി
ആ അല്ല അങ്ങനെ ശീല കൊണ്ട് കൊഴപ്പില്ല അപ്പ ഞങ്ങൾക്കൊക്കെ കേറുമ്പോ പേടി ാണ്
ല എന്നാ ഫസ്റ്റ് തുടക്കത്തിൽ അങ്ങനെയൊക്കെ തന്നെയനി പേടിയനി പിന്നെ പിന്നെ ഞങ്ങന്നെ തുഴങ്ങഞ് പോവാൻ തുടങ്ങിയ സ്കൂളില് ഏ
ആ ഇവിടെ നാതൂന്റെ വീടിന്റെ എ ടുത്ത് പോഴണ്ടെ. അപ്പൊ നാത്തൂന്റെ അവിടെ ചെല്ലുമ്പോ കോണി കാണുമ്പോ അയ്ല് കയറാം പേടിണ്.
ആ ക്കിഷ്ടാ തോണിയാത്ത. ആ.
പിന്നെ പേടിണ്ടാവും ഉള്ളിലിരിക്കുമ്പോ മനസ്സിലൊരു പേടിയൊക്കെ ഉണ്ടാവും ല്ലേ?
ഉം ഉം അല്ല ആടി കേൾക്ക പിന്നെ തക്കടെ ബാലൻസ് കിട്ടുമ്പോ എ മ്മള് റെഡിയായിക്കോളും. അതിതിലൊക്കെ ഭയങ്കര ആ് അതിങ്ങനെ അങ്ങോടും ഇങ്ങോടും ആടി കളിക്കുമ്പോളൊക്കെ. ഭങ്കര പേടിയാവും പിന്നെക്കെ തയക്കായി. പിന്നെ ഞങ്ങളെന്നെ യാത്ര ചെയ്യുമ്പോ തോണി തോയയും ഏച്ച കുട്ടെള് സ്കൂൾ കുട്ടെള് മാത്രം ത്രാവും. വല്ലിയോലെന്നാരുണ്ടാവൂല്ല. സ്കൂട്ട് കുട്ടിയോളെ മാത്രം ആകുമ്പോ ഹും ഞങ്ങള് അങ്ങട്ടും ഇങ്ങട്ടും പരസ്പരം ഞ ഇഷ്ടമാവും ഇങ്ങനെ തോ യ്യാനൊക്കെ. കയ്യട്ടന്ന് പറഞ് ചോദിച് അങ്ങട്ടും ഇങ്ങട്ടൊക്കെ വടി വാങ്ങി വട് ആഹ ആ ആരുംണ്ടാവൂല വല്ലിയൊര് രാ രുംണ്ടാവൂല. ഹ്മ് പിന്നെ ചെക്കന്മാരേന്ന് അങ്ങട്ടും ഇങ്ങട്ടൊക്കെ വാങ്ങി. പിന്നെ തോണി ഒരു പര പരന്ന സാധനം ണ്ടല്ലോ? വടിന്റെ മോള്ല് ഒരു പരുന്ന അയിനോട് ഇങ്ങനെ ആക്കിയാൽ വേ അങ്ങനത്തേനോട് ഞങ്ങളിങ്ങനെ ആക്കും ഓലോട് വാങ്ങിട്ട്. ഹ് അങ്ങനൊക്കെ കൊറെ കളിച്ച് രസി ച്ച് പോ സ്കൂളും.
ഞങ്ങള്വ്ടെ റ്റൂർ പോയപ്പഴേ.
ആഹ്
നമ്മള് ബോട്ടില് കയറിയ റിയപ്പോ പ്പോ തന്നെ എനിക്ക് അയില് ചവ്ട്ടി പോവാൻ എനിക്ക് പോയിടയാവ ട്ടോ?
റെയ്ഞ്ച് കൊറവ്ണ്ടോ?
എഹ് എഹ്.
റെയ്ഞ്ച് കൊറവൊന്നുംല്ലല്ലോ? അലോ?
പറയുമ്പോ കൊറച്ച് സ് സ്‌ഥലൊള്ളാല്ലോ?
ങ്ങളെ സംസാരം മുറിഞ്ഞാണല്ലോ കേക്കണേ?
ആഹ മഴയുണ്ടാവോണ്ടായിരിക്കും. ഇപ്പ കേട്ത്ത്ണില്ലേ?
കേൾക്ക്ണ്ട് ഓരോരോ വാക്കുകൾ ങ്ങനെ മുറിഞ് മുറിഞ്ഞ് കേൾക്ണ്താ.
ആഹ അയ്ശരി അയ്‌ മഴെണ്ട് മഴക്കാറ് ണ്ടാവോണ്ട് തോന്നായിരിക്കും.
ആഹ ആഹ
ഉം ബോട്ടില് പോയപ്പോ ൻക്ക് കേറിയ ഇപ്പൊ കുട്ടിയേള് ഞാൻ ചവിട്ടാ ഞാൻ ചവിട്ട പറഞ്ഞിട്ട്ങ്ങനെ ആകാംശ അവര്ക്ക്. ക്ക് പേടിയവ ന്നെടും ഒരുഭാഗത്ത് ഞാനും ഏ.
ബോട്ടിൽ അത്ര പ്രശ്ന
അല്ല നമ്മളെന്നെ ചവ്ട്ടി പോണ ചെറിയ ത്ണ്ടല്ലോ പാർക്കില്ണ്ടാവില്ലേ?
ആഹ ആഹ
അങ്ങനെയാന്നെ അയിൽ കയറിങ്ങന്നെര്ന്നപ്പോ എനിക്ക് പേടിയാവ പറയുമ്പോ ഹൈറ്റും കു ണ്ടൊക്കെ. ഒക്കെ കുറവായിരിക്കല്ലോ? എ ഹ് ഹ ഏഹ് അതില് കേറുമ്പോ തന്നെ പേടിയാണ് പറയെ. ഹലോ? അ അതില് കേറുമ്പോ തന്നെ വിടി പറയേ.